ഹലോ
ആഹ് കേക്കല്ല്യ
ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ഹലോ
ആഹ് കേൾക്ക്ണ് ല്യാ
ലൊ
അതേയോ
ഹലോ
കേൾക്ക്ണ്ല്ലേ
കേൾക്കല് കൊറവാ
ഇപ്പൊക്കേൾക്ണ്ടോ
ആഹ് മെല്ലെ മെല്ലെ കേക്ണ്ട്
ആഹ എന്തൊക്കെ സുഖല്ലേ ചായ പരിപാടിയൊക്കെ കയിഞ്ഞോ
ഓ ചായക്കെ കുടിച്ച് ബൂസ്റ്റ് ഇന്ന് കാര്യൊയ്ടൊന്നും ല്ലെനി ബ്രെഡ്ഡ്ണ്ടായിന്
ആഹ് ബ്രെഡ് പൊരിച്ചതാ
ആഹ്
ഉം
ങ്ങ്ളുട്ചിലേ
ഇല്ല ഞാൻ അങ്ങനെ വൈന്നേരത്ത് കുടിക്കലില്ല
ഉം
ഒരു നേരം മാത്രേള്ളൂ
ആഹ് ആഹ്
രാവിലെ കുടിച്ച് വല്ലാതെ മക്കൾക്ക് കൊടുക്കുന
ആഹ് മക്കക്ക് കൊടുക്കാൻണ്ടാത്തത് ശരിക്ക് നല്ലതല്ലല്ലോ ചായ
ക്കേകല്ലാ
നല്ലതല്ലല്ലോ ചായാറിയ മക്കളക്ക് കൊടുക്കണ്ടാത്തത്റയാ
ആഹ്
ഉം അങ്ങനെ ശീലായിട്ട്ണ്ടാവുംലേ
ആഹ് ആഹ് ഞാൻ
ഉം പിന്നെന്തൊക് ക്കെ രാത്രികക്ക്ള്ള ഏ ഭക്ഷണായോ
ഓഹ് അത് വ ഉച്ചക്ക് വെച്ചെന്നെ ആഹ് ചോറ്ല്ലേ ദോശെ ചപ്പാത്തിയോ കറിന്ന് വെള്ളരിയാ പിന്നെ
ഉം
അത്രൊള്ളൂ
ഉം മീനെന്ത്‌ മീനാ
പൊര്ച്ച്ക്ക
ആഹ്
ഉം വെള്ളരിക്കങ്ങനെ വെള്ളരിക്കേല് വേറന്നേട്ട് എങ്ങനെകറിണ്ടാക്ക തേങ്ങര്ച്ച്ട്ടന്നെ
ഉം
ആഹ്
പിന്നെ നിക്ക് തേങ്ങക്ക് നല്ല ജീരക അല്ല ചെറിയലിയ ജീരകോം
ആഹ്
പിന്നെ കൊർച്ച് ചെറ്യേ രണ്ട് ചെറ്യേള്ളീം ഒരു വെള്തുള്ളീം
ആഹ്
നഷ്ടന്ന് വറവിടും
ആഹ് കട്കൊ കടകക്കെയ്യ അത് കൊച്ചുള്യോ
ഹലോ
ആഹ് കട്കാക്കയ്യ വറ്വ്ടാന് ഹലോ കേക്ക്ണില്ലേ
ഹലോ
ആഹ് കേൾക്കണില്ല്യെ കട്ക് ചേർക്കയ്യ കേക്ക്ണില്ല്യെ
ഹലോ
ആഹ് കേക്ക്ണില്ലേ ഹലോ കേൾക്കുന്നില്ലേങ്ങൾക്ക് ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ